ആ കേക്കുന്നുണ്ട്
ആഹ്
എന്താണ് വിശേഷങ്ങള്
നല്ല വിശേഷം എന്താണ് അടുക്കള പണീലാണോ
അല്ലല്ല അടുക്കള പണിയൊക്ക കഴിഞ്ഞ്
അതെ
ഉം ഉം നമ്മള് ചായക്കൊള്ള സ്നാക്സ് ഒണ്ടാക്കൊണ്ടിരിക്കാര്ന്ന്
അത് ശെരി എന്താണ് ഹൗസ് വൈഫാണോ അതോ പഠിക്കാണോ
ആ ഹൗസ് ഹൗസ് വൈഫാണ് പഠിക്കണൊന്നില്ല
ആഹ് അത് ശരി
എന്താവിടെ പരിപാടി ആ കുട്ടികള് മൂന്നാളുണ്ട്
ആഹ് ഞാന് ഇപ്പൊ ചുമ്മാരിക്കാണ് പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീയായിട്ട് അല്ല ഞാൻ ഹൗസ് വൈഫാണ് പണിയൊക്കെ കഴിഞ്ഞ് ചുമ്മാരിക്കാണ്‌
ആഹ് അതന്നെ ആഹ് എന്താര്ന്നു സ് സ്നാക്സ് എന്തേലുണ്ടാക്കീര്ന്നോ
ഇല്ല ഇന്നിവിടെ മരം വീട്ടില ഒരു മരം വെട്ടാര്ന്നു അപ്പൊ അതിന്റെ ക്ക പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനിരിക്കാ മാവേ വീടിന്റെ മോളിലേക്ക് വന്നിട്ടുണ്ട് ഉമ ഇല്ലില്ല ആ മാവ് അങ്ങനെ കായ്ക്കാത്ത മാവാണ്
ആഹ് ഇടുമലപ്പ വന്ന് ചവർപ്പായിട്ട് ബുദ്ധിമുട്ടായിട്ട് വെട്ടിയാവുല്ലേ
ആ അതെ വല്യ മരായിട്ടുണ്ട്
ഓഹ് നല്ല നിങ്ങള് വിറ്റതാണോ അതോ
വിറ്റതാണ് വെട്ടി അവർ
ആഹ് അവരന്നെ കൊണ്ടെരും നമുക്ക് ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ
ആ ഇല്ല പക്ഷെ അത് വെട്ടിയെടുക്കാൻ ഭയങ്കര പണി ഒരുപാട് ആൾക്കാര് വന്ന് നോ കിട്ടക്കെ വേണ്ടാ പർഞ്ഞ് പോയതാണ്. വെർതെ തരാ പർഞ്ഞിട്ട് കൂടി ഓര്ക്ക് വേണ്ടത്രെ.
ഓഹ് ഓഹ് അയ്ശരി.
ഭയങ്കര റിസ്ക്കാണ് നിക്ക്ണ് മതിലും വീടും അങ്ങനൊക്കെ കൊ കൂടി വളർന്നതാ എടേല് നിന്ന് വളർന്ന്ട്ട്.
അതെ ബുദ്ധിമു ആഹ് എന്താല് അങ്ങട് ഒയ്ഞ്ഞു പോയത് നന്നായി.
അതെ ഒഴിഞ്ഞ്, മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
മോള് ഏഴാം ക്ലാസ്സില് മോന് രണ്ടാം ക്ലാസ്സില് ചെറിയ ആൾക്ക് ഒരു വയസ്സ്.
അഅ്‌ ശരി.
ആഹ് അവടെ എത്ര ആള്ണ്ട്?
ഇവടെ രണ്ട് പേര് ഒരാളെ രണ്ടില് ഒരാൾക്ക് രണ്ടുവയസ്സ്.
ആഹ് ആഹ് ആഹ് ചെറീയേ മക്കളാല്ലെ.
ആഹ് ചെറീയേ മക്കളാ.
ആഹ് ഏത് ഏത് ഗവൺമെന്റ് സ്കൂൾലാണോ പഠിക്ക്ണെ?
അല്ല അവടെ അടുത്തൊരു പ്രൈവറ്റ് സ്കൂൾളാ.
ആഹ് പഠിപ്പിച്ച് കൊടുക്കല്ണ്ടോ അതോ
ആഹ് പഠിക്കാന് കൊഴപ്പല്ല്യാ ഒര് മിഡി മീഡിയം
ആഹ്. ആഹ് ആഹ്. ഇൻക്ക് തോന്ന്നെയ് മറ്റേ പ്രൈവറ്റ് ആവുംമ്പോ കൊർച്ച് വല്ലാതെ ന്നമുക്ക് ങ്ങട് മെനക്കടണ്ട ബുക്കില്ള്ളത് അതേപോലെ പഠിപ്പിച്ചോട്ത്താ മതിയല്ലോ.
ആഹ് അത് അത്രേയേള്ളു ഇല്ല ഇല്ല ഇല്ല്യ ഇല്ല ഇല്ല്യാ. ആഹ് ങ്ങള് വർ വർക്കയ്തിര്ന്നോ?
ഞാനില്ലില്ല വർക്ക്യ്യ്ണൊന്നുല്ല.
ആഹ് ആഹ് എന്താണ് വൈകുന്നേര്ത്തെ സ്നാക്സ്?
എന്താ കാട മുട്ട പുഴുങ്ങീട്ട്ണ്ട്.
ആഹ് ആഹ്, കാട മുട്ട ചുമ്മാ അങ്ങനെ പ്ഴുങ്ങി വെക്കാണോ?
ആഹ് വെർതെ മസാലൊന്നുട്ട്ട്ടില്ല വെർതെ കഴിക്കാനായിട്ട്.
ആഹ് ശെരി.
ഞാനെ പ്പൂള് വ്ട്ട് വന്നാല് അയ്ന് ചോറാണ് കൊടുക്കാ അ അവരെ ചെലപ്പോ പെട്ടെന്ന് ഒറങ്ങി പോണകാര്ണേയ് ഞ ചെല വന്ന ഞാൻ ചോറ് വാരികൊടുക്കും പിന്നെ ചായമ്മേൽക്ക് ന്ന്ക്കോള്ളു.
അത് ശെരി, അത് നല്ലൊരിതാണ് ന്റെ മോന് തീരെ ചോറ് കയ്ക്കൂല വന്നാല്. സ്കൂൾന്ന് ചോറ് കയ്ച്ചിട്ടാ വര്ണത് ഇനിയും ചോറാണോറിം.
ആഹ് പക്ഷെ ഇഷ്ടം കൊണ്ട് കഴിക്കല്ല നിർബന്ധിച്ച് അങ്ങട് കൊടുക്കാണ് ന്നച്ചാല് പല തവണ അതേപൊലേ ഒന്നും കഴി ക്കാതങ്ങനെ ഒറങ്ങിയപ്പോ പിന്നെ ഇങ്ങനെങ്ങട് തീരുമാനാക്കിയേതാ.
ആഹ്.
ഇനി ഇവര് ഒറങ്ങി പോയാലും പ്രശ്നം ഇല്ലല്ലോ ഭക്ഷണം കഴ്ച്ച്ക്ക്ണ്ന്ന്ള്ളാ
ആഹ് സമാധാനം.
പിന്നെ വല്ലാതെ അങ്ങട് ബേക്കറി ഞാ ഞാന് ഹസ്ബൻ്റ് മക്കള്.
ആഹ് ഒറ്റക്കാണോ താമസ് ഉമ്മ ഉപ്പ അങ്ങനെ ആഹ് ആഹ്.
പിന്നെ? അവിടെന്താ ചായക്കെന്തായിരുന്നു?
ഇന്ന് ചായക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇണ്ടാക്കിയിട്ടൊന്നുല്ല ഞാൻ പറഞ്ഞില്ലേ ഇവര് പണിക്കാരൊക്കെ പോയപ്പോ
ആഹ് അവരിക്ക് ഭക്ഷണൊക്കെ കൊടുക്കേണ്ടി വന്നോ?
ഉച്ച ഭക്ഷണം വരെ ഇണ്ടായിട്ടൊള്ളൂ വൈകുന്നേരത്തെ ചായ വേണ്ട പറഞ്ഞു അവര് വൈകുന്നേരം ചായ കുടിച്ചത്തന്നെ നാല് മണി
അപ്പളും ഫുഡ് വേണം?
ഇല്ല പക്ഷെ അവര് നമ്മളെ വീട്ടിലിങ്ങനെ പണിയെടുക്കുമ്പോ നമ്മളിങ്ങനെ ഭക്ഷണം കൊട് ക്കാതിരിക്കുമ്പം നമ്മളിങ്ങനെ ചോയിച്ചും ഞൻ ചോറ് എടുക്കട്ടേന്ന് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളങ്ങ നെ പൊതുവേ വീട്ട്ന്നാരും എന്തു തരാറില്ല ഇങ്ങള് ഇണ്ടാക്കി തന്നണോളി പറഞ്ഞു അപ്പൊ പിന്നെ ഇനി അവർക്ക് അത്രയും സമയം ലാഭല്ലേ ഇഞ്ഞ്പ്പോ ഹോ ട്ടല് പോയി വരാനുള്ള സമയം അപ്പൊ ആഹാ ആഹ് ആഹ് അപ്പൊ അവര് ഇവിടുന്നങ്ങനെ കഴിച്ചു പിന്നെ അവര് കഴിച്ചപ്പത്തന്നെ നാല് മണി ആയിട്ട്ണ്ട് അപ്പൊ ഇനി വേറ ചായൊന്നും വേണ്ട പറ
അതെ ആഹ് രാവിലെ കൊടുത്തിരുന്നാ?
മക്കള് ഗവൺമെന്റ് സ്കൂളിലാ പഠിക്ക്ണേ?
ആഹ് അതെ രണ്ടാളും ഗവൺമെന്റ്ല ആഹ്
ആഹ് എങ്ങനെ പഠിക്കാനൊക്കെ?
മോള് കൊഴപ്പല്ല്യ പക്ഷെ മോന് കൊറച്ച് ബാക്കിൽക്കാണ് പഠിക്കാൻ ഭയങ്കര മടിയാ എഴ് തൊന്നുല്ല്യ
ആഹ്
വെറുതെ മൂപ്പര്ക്ക് എഴുതാൻ ഭയങ്കര മടിയാണ് പക്ഷെ പഠിച്ചതോണ്ടോ ആഹ് എക്സ്ട്രാ ട്യൂഷനൊന്നും പോണില്ല്യ പക്ഷെ വായിച്ച് പഠിക്ക്ണേന് ആൾക്ക് ഓക്കെയാണ് പക്ഷെ അതുകൊണ്ട് മാ ത്രായില്ലല്ലോ? എഴുതി പഠിച്ചാലല്ലേ ഒക്കെ സെറ്റാവൊള്ളൂ
ആഹ് ശരിയാ ഇങ്ങള് ഏതുവരെ പഠിച്ചു?
ഞാൻ പ്ലസ് ടു
പ്ലസ് ടു പ്ലസ് ടു ഏതായിര്ന്ന് സബ്ജക്റ്റ്ക്കെ?
കോമേഴ്‌സ്
കൊമേഴ്സ് പിന്നെന്താ ഒന്നിനും
പിന്നെ ഡിസൈനിങ് ചെയ്ത്
ആഹ് ഫാഷൻ ഡിസൈൻ ആഹ്
അത് ഡിപ്ലോമ കഴിഞ്ഞ് പിന്നെ ഇല്ല നമ്മളതൊക്കെ തന്നെ ഡിസൈനിങ് ചെയ്യല്ണ്ട് മോളതും എന്റതും ഒക്കെ ഉമ്മാക്കൊക്കെ ചെയ്യും അല്ലാതെ പൊർത്ത്ക്ക്‌ ആഹ് ആ
ആഹ് ഒക്കെ
പിന്നെപ്പൊ ടി ടി സി കഴിഞ്ഞു
ടി ടി സിക്ക് പോവ്ണ്ടോ?
കഴിഞ്ഞു ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റായി
കംപ്ലീറ്റ് ആയി ഇഞ്ഞ്പ്പോ എങ്ങനെ ഇന്റേൺഷിപ്പ ട്രെയിനിങ്ങോ?
മ് എല്ലാതും കഴിഞ്ഞു ട്രെയിനിങ്ങൊക്ക കഴിഞ്ഞു ആഹ് എല്ലാം വൺ ഇയർ ട്രെയിനിങ് കഴിഞ്ഞു ഇഞ്ഞ്പ്പോ ഏഹ് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പ ഒരു വയസ്സായ മോന്ണ്ട്
ആഹ് മോന് ചെറിയ കുട്ടിയാണല്ലോ ഓക്കെ ഓക്കെ
അപ്പോ ഇ പിന്നെ വേറെ ആരു ഇല്ലല്ലോ
ആഹ് വീട്ടില് വേറെ ആരുഇലല്ലോ ഇനിപ്പോ മോന് ക്ക്‌ സ്കൂളൊക്കെ ആയിട്ട് വേണ്ടി വരു അല്ലേ
ആഹ് പിന്നെ അത്രയും ടൈമ്ണ്ട്
ആഹ അല്ല ഓൺലൈൻ ആയിട്ടൊക്കെ നോക്കി കൂടായിരുന്നില്ലേ
ഓൺലൈനായിട്ട് ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലോ
ആഹ്
അതിപ്പോ എങ്ങനെ വർക്കെയ്യാ ലാപ്പ് കാര്യങ്ങളു ഉണ്ട
ആഹ് ആപ്പല്ല നമ ക്കി‌പ്പോ ഏഹ് ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്ക്‌ണെ ഒരുപാട് സ്ഥാപനങ്ങള്ണ്ട് എഹ് ടീച്ചേഴസിന് ആവശ്യള്ള
ഈയോര് ചെറീ ആള് ഉള്ള കാരണം നമക്കാ സമയത്തൊക്കെ ഫ്രീ ആവണം വല്യ ഇന്ന്പ്പോ ഫ്രീ ആണന്ന് വെച്ചിട്ട് നാളെ അതേ സമയത്ത് ഫ്രീ ആയിക്കോള്ളണന്നില്ല
ഇലില്ലാ ഉം
അപ്പോ എല്ലങ്കൂടി ഇപ്പോ കു കണക്കൂട്ടി നോക്കുമ്പോ ഇപ്പ തൽക്കാലം വേണ്ടന്നാണ് വിചാരിക്കുന്നെ ഉം
ഹസ്ബൻഡ് നാട്ടിലാ
ഇനിയിപ്പോ ആഹ് അതെ നാട്ടിലെന്നണ്
ആഹ് ആഹ്
അപ്പൊ എന്തായാലും ഇപ്പോ ഒരു രണ്ടു വയസ്സ് വരെ ഇങ്ങനൊക്കെ അങ്ങട്ട് പോട്ടെ എന്നാല് ഈയൊരു ഫീഡിങ്ങിന്റെ ടൈം ഉള്ളതല്ലേ
ആഹ്
അപ്പൊ നമക്ക് ഫീഡിങ് ഈ ചെലപ്പ ഏത് സമയത്താണ് ആവശ്യം വരാ അങ്ങനൊന്നും പറയാൻ പറ്റില്ല അപ്പ രണ്ടു വയസ്സ് കഴിയട്ടെ അപ്പ അത് കഴിഞ്ഞിട്ട് നമക്ക് എന്തച്ച ചെയ്യാം
ആഹ് ആഹ് എങ്ങനയാലും സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ടല്ലോ നമുക്ക് എപ്പാ വണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുല്ലോ
അതെ പിന്നെ ട്രെയിനിങ്ങും കഴിഞ്ഞതാണ് വൺ ഒരു വർഷത്തോളം ട്രെയിനിങ്ങിന് പോയിരുന്നു
ആഹ് ആഹ് ടി ടി സി ഏഹ് ടി ടി സി അതോ പി പി ടി സി ഏതാണ് മോഡ്
പി ഞാപ് പ്രീ പ്രൈമറി ആരുന്നു എൽ കെ ജി, യു കെ ജി ഒന്നാം ക്ലാസ്
ആഹ്
ആഹ് അപ്പോ പക്ഷെ നമ്മള് ഉം ഇത് ഇവിടെ അടുത്തന്നെയാണ് മോന്റെ സ്കൂ മോന് അപ്പൊ എൽ കെ ജി പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തേരുന്നു അപ്പ ഞങ രണ്ടുപേരും ഒന്നിച്ച് പോവലെ അങ്ങനെ ആരുന്നു നല്ല സുഖയിരുന്നു
ആഹ് അത് ശരി ഓക്കെ
ആ ആഹ് അപ്പൊ ന്ന് വെച്ചാല് നമുക്ക് വേറെ റിസ്ക് ഒന്നും നോക്കണ്ട രണ്ട മക്കൾ രണ്ടാളും ഒരു സ് കൂൾ ആണ് ആ സ്കൂളിൽ തന്നെ ട്രെയിനിങ്ങിനും കെറി നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നുല്ല ഇതിപ്പോ വേറെ സ് കൂളൊക്കെ ആണെങ്കിൽ അവര് സ്കൂളിട്ട് വന്നോ വീട്ടില ഒറ്റക്കല്ലേ അത് ത് എന്തെല്ലാം കാര്യങ്ങള് നമുക്ക് ചിന്തകളില് വരാന്ണ്ട് ഇത് ചെയ്യുമ്പോ ഫ്രീ ആണ്. സെയ്ഫാണ്. ആഹ് ആണ് സെയ്ഫാണ്. ഇപ്പഴത്തെ പല പല നി യ്ക്കതും പേടിണ്ട് ട്ടോ നിപ്പോ
വീടിന്റടുത്തെന്നായിരിക്കു അല്ലെ?
ആഹ് ഇവിടുന്ന് കൊർച്ച് ദൂര ണ്ട് ബസ്സ് ള്ളോണ്ട്
സ്കൂൾ ബസ്സിനാണോ പോക്കും വരവൊക്കെ?
ആഹ് അതെ സ്കൂൾ ബസ്സാ.
ആഹ്
ഓള മക്കള് എങ്ങനെ പോണ്?
ഇവിട്ക്ക് സ്കൂൾ ബസ്സുണ്ട്. ബസ്സല്ല ഒരു ടയോട്ട. അടുത്തെന്നെയാണ് സ്കൂളൊക്കെ പഷ് തെങ്ങനായാലും വണ്ടി വേണം ചെറിയ മക്കളല്ലേ. വണ്ടിയില്ലാതെ പോകാൻ പറ്റൂല പിന്നെ നമ്മളതിനായിട്ടൊ രുങ്ങണം. കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ.
ആഹ്
അഹ് പിന്നസ്ബൻഡ് നാട്ടിൽ തന്നെയാണ് പിന്നെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും വേ റൊരാള് ഇല്ല അപ്പ പിന്ന ഇങ്ങനെ വണ്ട്യെന്നാക്കി ഞങ്ങള് വീട്ട്ന്ന് ഇഷ്ടം പോലെ ഞങ്ങള പ്പാന്റെ ഏട്ടന്റെ മക്കള് അങ്ങനെ ഒരുപാട് കുട്ടികൾണ്ട് പ്പല്ലാരും കൂടി ങ്ങനെ വണ്ടിലങ്ങനെ പോവും. സ്കൂൾ വണ്ട്യെന്നെണ്ട്.
അതെ
അ ഉം
ഉ ഉം ഓക്കെ
പഠിക്കാനൊക്കെ എങ്ങനെയാ കുട്ട്യള്?
അത ഞാൻ പറഞ്ഞേ മോള് കൊഴപ്പല്ല. പക്ഷെ മോനാണ് ഇഷ്യു. ഏഴാം ക്ലാസ്സ്
ആഹ്
ഊം അവിടെ
ആണ് ങ്ങള് പിന്നെ ടീച്ചർ ടി ടി സിക്കൊ കെ പഠിച്ചതോണ്ട് ങ്ങക്കൊരയ് ഡിയണ്ടാവുല്ലെ എങ്ങനെ പഠി പ്പിച്ച് കൊടുക്കണം ന്നൊക്കെ.
ആഹ് കൊഴപ്പല്ല. ഇപ്പൊ വെല്ല്യ ക്ലാസ്സിലെത്തുന്നതിനനുസരിച്ച് കൊർച്ച് ടഫാണ്.
ആഹ്.
ന്നാ ഓക്കേട്ടൊ ശരി.
ന്നാ ശരി ഓക്കെ.